കേൾക്കാ
ആഹ് കേൾക്കുന്നുണ്ട് വെറുതെ ഇരിക്കായിരുന്നോ
ആഹാ വേറതൊക്കെ തന്നെയാണ് ആഹ് നാലര വരെ ഫ്രീയാ നാലരക്കാ മക്കള് വരുള്ളൂ കുട്ടി വരുള്ളൂ
ആഹ് ഹാ ഹാ ആഹ് അത് കഴിഞ്ഞാ പിന്നെ തിരക്കാണല്ലോ അല്ലേ
ആഹ് അത് കഴിഞ്ഞാ പിന്നെ തിരക്കാ പിന്നെ രാത്രിയാവണം
ആഹ് ആഹ് ആ പഠിക്കാനൊക്കെ ഇല്ല ഒത്തിരി യു കെ ജി ആണെങ്കിലും
എൽ കെ ജി അല്ലേ ഒന്നും തുടങ്ങിയില്ലല്ലോ എൽ കെ ജി ജസ് ച്ചന്ന് കളറിങ്ങ് ഉം ഇന്ത് ലൈന് അതൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ
ആഹ് ആഹ് ഹാ ഹാ ഉം സിനിമനേ പറ്റി എന്താ അഭിപ്രായം സിനിമയൊക്കെ കാണലുണ്ടോ
ആഹ് അത്യാവശ്യക്കെ കാണണ്ട് ഇപ്പൊ ഒന്നും വല്ലാണ്ട് കാണലില്ല ആദ്യത്തൊക്കെ കാണാനിണ്ടായി പണ്ടത്തെ സിനിമ ഇപ്പഴത്തെ സിനിമക്കൊന്നും ഒരു ത്രില്ല് വരുന്നില്ല അതുകൊണ്ടാ തോന്നുണു
ആഹ് ആഹ്
പണ്ടത്തെ ആഹ് കോമഡി
കോമഡി അതെ ആഹ് ആഹ് ഹാ പണ്ടത്തെ സിനിമയൊക്കെ നല്ല ഇതല്ലേ
ആഹ് ഞാനിപ്പോഴും ഇഞ്ഞീ യൂട്യൂബിൽ ഇഞ്ഞി കാണാൻ കരുതയാണെങ്കിൽ ഒരു വട്ടം കണ്ടാ പണ്ടത്തെ സിനിമ ഒന്നുകൂടി എടുത്ത് കാണെ ചെയ്യാ ആഹ് പണ്ടത്തെ സിനിമ നിനക്കുപ്പള് പണ്ടത്തെ തോന്നണില്ലല്ലോ
ആഹ് അതായി ഇപ്പത്തെ സിനിമ എന്തൊക്കെയോ ഒരു ആഹ് കുഴപ്പില്ല പക്ഷെ അത് കണ്ടിരിക്കുന്ന ജനറേഷന് കുഴപ്പമില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ചങ്ങനെ നമക്ക് അങ്ങനത്തെ ഒരു ഇത് അല്ലാത്ത കൊണ്ട് നമുക്കത് കാണാനുള്ളയൊരു
അയിനെ ഇപ്പ കണ്ടാല് ഒരു വട്ടം രണ്ടു വട്ടം അതിന്റെ അപ്പുറം ആഹ് സിനിമ കാണാൻ തോന്നൂല അപ്പൊ പണ്ടത്തെ സീ ഐ ടി മൂസ പറക്കുന്തളിക ഇതോ ക്കെ എത്ര വട്ടം കണ്ടാലും ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടു പോയി കാണാൻ തോന്നും
ആഹ് ഹാ ഹാ ആഹ്
സി ഐ ടി മൂസയൊക്കെ എത്ര കണ്ടാലും എനിക്ക് മടുക്കൂല
ആഹ് ആഹ്
അതുപോലെ എന്താ ഉം പറക്കും തളികയൊക്കെ ഇപ്പളും
ആഹ് പണ്ടത്തെ സിനിമകളാണ് കഥയുണ്ടല്ലോ കുടുംബ ചിത്രങ്ങളും കോമഡിയാണേലും കണ്ടിരിക്കാൻ പറ്റിയ കോമഡികളും ഫീലിങ്സും എല്ലാം
അതന്നെ ആകാശദൂതൊക്കെ കണ്ട് കരഞ്ഞതൊക്കെ ഓർമ്മവരണ് എത്ര ചെറുപ്പത്തിലാ അറിയോ
എത്ര ചെറുതാ അതെ അങ്ങനത്തെ പടങ്ങളൊന്നുമില്ല ഇപ്പ എല്ലാം എന്താ പറയാ
ആഹ് മാസ് മാസായാലേ കാണാനും ആളുള്ളൂ
അതെ
ആഹ് അല്ലെങ്കിൽ ഫുള്ള് ട്വിസ്റ്റ് വേണം അല്ലാതെ നേരെയുള്ള സിനിമകൾക്കൊന്നും ആൾക്കാരില്ല
ഉം ഉം
ആ പാനല്ലത്ത
കുറവാ സിനിമാകാണൽ കുറവാ പണ്ടൊക്കെ നമ്മളെ ചെറുപ്പത്തിലൊക്കെ നല്ല ഇഷ്ട കാണുവായിരുന്നു
ഹ ഹ ആഹ്
ഉ ഉം ഇപ്പൊ പിന്നെ ഇപ്പൊ പിന്നെ പഴയ പടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇരുന്ന് കാണുവന്നല്ലാണ്ട്
ന്നല്ല ഒന്നാമതെ ഇൻസ്റ്റഗ്രാംമൊക്കെ വന്നില്ലേ അപ്പം അപ്പ മക്ക് ഈ ഫിലിം കാ അത്ര ക്ഷമയില്ല ഇതാവുമ്പോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോവല്ലേ അപ്പൊ അമ്മുക്കൊരു ചെറിയ ചെറിയ ഷോർട്ട് കണ്ടാൻ തന്നെ മതി അദ്യം യൂട്യൂബിന്റെ ഷോട്ടായിന് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം വന്നപ്പോ അതുംപോയി പുതിയ പുതിയ കാര്യ- - ഇപ്പ ഏകദേശക്കുള്ള എല്ലാ വിവര ങ്ങങ്ങളും അതിൽ നിന്ന് കിട്ടും ഇൻസ്റ്റ ഓന്നും കാണാൻ ഇറ്റോര് മോശക്കാരായിണ്
ആഹ്
ഉ പണ്ടത്തെ ആ ബ്ലോഗർമാര് ഇപ്പഴത്തെ വ്ലോഗർമാരൊന്നും അറിയില്ലാന്ന് പറയാൻ പറ്റൂല സിനിമ നടന്മാര അറിയാത്ത പോലൊയിണ് ആ ഞാൻ അങ്ങനെ വ്ലോഗൊന്നും കാണല്ല അന്നാലും ഞാൻ പറയാ ഇങ്ങനെ കാര്യയമായിട്ട് ഒന്നും തന്നെ ഷോർട്ട് കാണാ തന്നെ പിന്നെ മക്കള് വന്നാ ഓൻതെരണ്ടാക്കെ ഓരോന്ന് കൊടുക്കേണ്ടി വരും പിന്നെ എന്റെ പോണല്ലേ അത അതേപോലെ പോ ഇപ്പോ
ആഹ് മക്കളൊക്കെ ഒന്ന് വലുതായാലേ ഫോണൊക്കെ റെഡി ആവുള്ളു എനിക്ക് എത്ര ഫോണ് മേടിച്ച ചച്ചന്നറിയ മക്കള് വലുതാകുന്നോടം വരെ എടുക്കുന്നു ഇത് കയ്ന്ന്
ഇതന്നെ പണിയള്ളൂ ഫോണിന്റെ ഡിസ്പ്ലേ മാറ്റ ഇതിപ്പോ കഴിഞ്ഞ മാസം മാറ്റിയിട്ടുള്ളൂ ഇപ്പൊ വീണ്ടും പൊട്ടു വീണു
ആഹ്
വേറെന്ത ഉള്ളെ പുതിയ വാങ്ങണമെങ്കിലും അമ്മക്കുണ്ടല്ലോ
ആഹ് ക വാങ്ങി കാര്യമില്ല അവര് വലുത വാണ്ട് ഫോണ് മേടിച്ചട്ട് കാര്യമില്ല എനിക്കും അങ്ങനെ തന്നെയായിരുന്നു എനിക്ക് ചെറുപ്പത്തിൽ ആദ്യ അവര് ചെറുപ്പത്തിൽ മേടിച്ചു പോണല്ല എങ്ങനെ എപ്പോഴും ചീത്തയായിരുന്നു എപ്പോഴും ഡിസ്പ്ലേ മാറ്റല് സൗണ്ട് പോക്ക് എന്തെല്ലാം പ്രശ്നങ്ങള് ലാസ്റ്റ് ഇവരെല്ലാം വലുതായി ഇവർക്കുരിത് വന്നു കഴിഞ്ഞപ്പോ ഫോണന് ഒരു പ്രശ്നവും ഇല്ല
ആ നിടെങ്ങ പുതിയ ഫോം വാങ്ങാൻ പറയും അപ്പൊ ഞാൻ അറ കുട്ട മക്കളപ്പത്തെ ഫോട്ടോ കി നല്ല അടിപൊളി ഫോട്ടോ ഈ ഫോണ എന്തായി എന്റെ ഫോണിന്റെ ക്യാമറക്കൊക്കെ പ്രശ്നം വരലായി
ആഹ്
ഫ്രണ്ട് ക്യാമറ ഇപ്പോ ഏകദേശൊക്കെ പോയി ഇങ്ങെ ഡിസ്പ്ലേ മാറ്റി മാറ്റി മാറ്റി ഫ്രണ്ട് ക്യാമറ വല്ല്യ ക്ലിയറ്ഇല്ല്യ. പിന്നോട്ങ്ങാ പറയാ ഫോംമാറ്റിക്കോ ഈ ഫോം മാ മാറ്റി. റ്റി പിന്നെ ആ ഫോൺ കേടുന്ന നന്നാക്കാനോ തന്നെ ഒരു ഫോണിന്റെ വെലയ
ആഹ
അയില്ലാറെന്നല്ല ഇല്ലാ ഫോണ്റ്റ് അത്ര മാറ്റി കൊണ്ടട്ന്ന അയിന് ഒക്കൂല പർക്കൊന്ന് കൊറച്ചൊന്ന് അ്മന്നാണ്ട് വിടട്ടെ. ഇപ്പം മറ്റോള് ഓക് സ്കൂൾ ഇണ്ടണ നേരത്ത് മാത്രെ സ്കൂളില്ലാത്ത നേരത്ത് ഒരു ടൈം വെചോട്ത്ത് അയിന്റപ്പറം കാണിച്ചർല്ലാനാണ്ട്
ആഹ് ആഹ
ആഹ് നേരൊള്ളു ഇവപങ്ങ നമ്മക്ക് പണിട്ക്കാനൊക്കെ സമ്മയ്ക്കണ്ടേ
ആഹ് ഹാ ഹാ
അപ്പാ നേരത്ത് വെച്ചെടുക്കണം. താവശ്യണ്ടായി ന്നല്ല അവിടെ എടേലും പാടി നിന്നാൽ മതി അകഴിട്ട് ഏറാക്കാരോ ഇഷ്ടപ്പെടാത്ത എറിയാ ആഹാ നോക്കൊന്നുംല്ല എന്നാലും അഹ്ങ്ങനെ പാടി
ആഹ് ആഹ് ആഹ് ആഹ് അതെ ഹഹേ ഹേ ഹേ ഉും
അള്ള പിന്നെ മക്കളൊക്കെ ഫിലിം ആണോ?
ഓ മക്കള് ഇത് ന്ന അ കാണും കാണും എടക്ക് ഇങ്ങനെ എടുത്ത് കാണുംന്നാണ അപ്പൊ ഞൻ പിന്നെ അതൊന്നും ശ്രദ്ധിക്കാറില്ല ഫ്രീ ടൈമിലൊക്കെ ഫോണില് അടിച്ച് പുതിയ പടങ്ങളൊക്കെ ഇരുന്ന് കാണും. ഞാപിന്നെ അതൊന്ന് ശ്രദ്ധിക്കൂല എനിക്ക് യ്യെന്താ പറയാ ആഹ് കാർട്ടൂണ്, റീൽസ്, ഷോർട്സ്, ഷോടെയ്ത്ട്ട്ങ്ങനെ കാണുന്നാണ.
ഞാൻ ഷോർട്ട് വല്ല കാണിചൊ ട്ക്കാറില്ലട്ടോ? ഷോർട്ട് സമ്മയ്ക്കൂല
ആഹ് ഇത്പര് എട്കൊക്കെ ഫോ
കാണാണെങ്കി തന്നെ. ഒരിത് കണ്ടാൽ മതി അയ്ന്റപ്പറം കാണർത് ഒരു ഉ എന്തായത് ഷോർട്ട്ല്ലാതെ യൂട്യൂബല്ലാണ്ടല്ലോ?
ഉും
ആഹ് ആഹ് ഇപ്പപ്പൊ ഞാൻ കിഡ്സിന്റെ യൂട്യൂബ് ചാനൽ ണ്ടാകീക്കാ ഡൗൺലോഡ് യ്യ്താണ്ട് കാണിച്ചു കൊടുക്കലാ. അല്ലാതെ ഷോർട്ട് കാണിചൊട്ത്ത ഓല്ക് ക്ഷമണ്ടാവൂല പിന്നെ ഇതീന്നാണെ ഒന്നും കി ട്ടുല ഷോർട്ടന്നാണെങ്കിലും. അറ്റങ്ങള്ന്തെങ്കിലും ഒരു വാക് ഇൻക്കൊരു വാക്ക് വയ്ക്ക് മനസ്സിലാവാനാണെങ്കി ആ ഫോൺ കാണിച്ചോണ്ട് കാര്യായി.
ഹും ഹും ഹും
അതെ കുട്ടീക്ങ്ങനെ
എന്റെ വല്ല്യ മക്കളായോണ്ട് പിന്നെ അവര് ന്നെ സ്വയം കൈകാര്യം ഫോണുകളൊക്കെ ആഹ ഫോണുകളൊക്കെ അവര് തന്നെയല്ലേ? ആ അവർക്കറിയാല
ആഹ് ആഹ് അത് അറിയാല്ലോ? ഇത് പറഞ്ഞ ഞമ്മള് ഫസ്റ്റ് ഏ തൊടങ്ങിയ അയിനനുസരിച്ച് നിക്കും. അഹ്കെ കുറച്ച് കഴിഞ്ഞക്ക കണക്കാ
എസ് ആ സിനിമ ന്ന്പറഞ്ഞു കഴിഞ്ഞാ മ്മള് ഒരു പ്രാവശ്യം കണ്ടത് ഒരു പത്രാവശ്യം ഇരുന്നുകാണും.
ഏഹ
അത്രക്ക്ഷ്ട ആ ഇര്ത്ത് കാണുന്ന കാണുമ്പണ്ടല്ലോ, ആദ്യായിട്ട് ഇരുന്ന് കാണുന്ന പോലത്തെരു അവസ്ഥയില ഇരുന്ന് കണ് ഒരു പത്രാവശ്യം കണ്ടിട്ടുണ്ടവും അപ്പൊ അവക്ക് ഇഷ്ടള്ളെ ആ ഒരു തൊക്കെ അവള് ങ്ങനായിട്ട് ങ്ങനെ ഇരു ഇരുന്നങ്ങ് കാണും അപ്പൊ ഞാന് മെല്ലാ എടുത്തത്
ആ പിന്നെണ്ട്ട്ടോ ക്യാമ്പസ് ലെവൽള്ള ഫിലിംസ് ഒക്കെണ്ട്.
ആഹ് ആഹ് ഹാ ആഹ് കൂടുതലും അങ്ങൻത്തൊക്കെ ഇവര് കാണ്ന്നത്. പിന്നെ പാട്ട് ഭയങ്കരഷ്ട പാട്ട് നല്ല നമുക്ക് ആസ്വദിക്കാൻ നല്ല കഴിവുണ്ട് പാടുന്ന ആളുവാണ്. അപ്പ അതൊക്കെ ആ കൂടുതലും ഇപ്പൊ കൂടുതലും
ലൊക്കെ അങ്ങനെ സ്റ്റേജിലൊക്കെ പാടേണ്ടൊ സ്റ്റേജ് ഷോ അല്ലാ
സ്കൂള് എല്ലാ പരിപാടിക്കും എല്ലാത്തിനും മുമ്പേ നിൽക്കുന്ന ആ ളാണ് ആ. ഇപ്പൊ ആ അല്ല അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പൊ ഏഹ്. ഇപ്പം ഇപ്പൊ കുറേ ഒര് മാറ്റൊണ്ട് സിനിമനോടുള്ള അഡീഷൻ കൊർഞ്ഞ് ഇപ്പ പാട്ടിലേക്കാണ് തുള്ളി സമയ കിട്ടുമ്പം ഇയർ ഫോൺ എല്ലാം വെച്ച്പ്പ അങ്ങനെ പാടിക്കോണ്ടും അങ്ങൻ ആ ഉണ്ട് ഉണ്ട് ഉണ്ട് പാട്ട് പഠിച്ചോൊണ്ടിരുന്നതാ അപ്പൊ പിന്നെ ആ കൊറോണേന്റെ സമയായപ്പോൾ അങ്ങ് നിന്ന് പോയായിര്ന്നെ പിന്നെ അവളിപ്പോ പാട്ടിനോട് ഇൻട്രസ്റ്റ് കാണ് പഠിക്ക്യാൻ ഇൻട്രസ്റ്റ് വയലിൻ പഠിക്ക്യാൻ ഇൻട്രസ്റ്റ്.
ആഹ്.
ഇപ്പം വയൽന്ന് വിട്ന്ന്ണ്ട് അപ്പൊ പാട്ട് അവൾക്ക് ഏ പഠിക്ക്യാൻ താല്പര്യം പറയുന്നില്ല പക്ഷെ അവള് പാട്ന്ന്ണ്ട്. എല്ലാ കലോത്സവും കാര്യങ്ങൾക്കൊക്കെ എല്ലാത്തിനും ആഹ് ഫസ്റ്റ് ആണ് അപ്പൊ അപ്പ ഇൻട്രസ്റ്റ് പറഞ്ഞപ്പോ പിന്നെ അയ്നങ്ങ് വിട്ടു. അപ്പൊ പാട്ട് പാടാള്ള കഴിവുള്ളോണ്ട് വയലിം വേഗം പഠിച്ചെട്ക്ക.
ആ അതല്ല എല്ലാർക്കും ഓരോരോ കഴിവായിരിക്കും ഇപ്പത്തെ കാലത്തൊന്നും പ ചിട്ടെന്നൊണ്ടെ ത്തൂല ഇങ്ങൽത്തെ പാട്ട് ഈ ഗാനത്തിലൊക്കെ എവിടേലും എത്തൊള്ളൂ.
എങ്കിലും രീതിക്ക് പോവാണെ അത് നല്ലതല്ലേ പഠന ത്തി കൂടെ തന്നെ വിജയിക്കണം എന്നില്ലല്ലോ ഇപ്പ ഏതെങ്കിലും ഒരു വഴി കൂടി അങ് പോയാ പെപിള്ളേരൊക്കെ ആവുംപ്പളേ
ആ അതന്നെ നല്ല പാട്ട് കാര്യങ്ങളൊക്കെ അമ്മളെ വീട്ടി ഇര്ന്നാണ്ടും ജോലി ചെയ്യ അ അതെല്ലാം എത്തും റെക്കോർഡ് ചെയ്താണ്ട് വിട്ടാ മതിയല്ലോ.
ഇതിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പുള്ളിക്ക്.
ഉം.
പിന്നെ അങ്ങനെ കൈ വേണം ഇന്നട്ടെ ന്നെ എന്താന്നൊന്നും അറിയില്ല ഡാൻസിന് നല്ല ഇഷ്ടാണ് ഡാൻസ് എപ്പളും കളിക്കും. ഏത് സ്റ്റെപ്പും വേം മൻസ്സിലാക്കും.
ആ അപ്പം ആ കഴിവ് തെളിഞ്ഞ് കഴിയുമ്പോ കൊണ്ട് ചെയ്താ മതി ചേർക്കോതെങ്കിലും ചെയ്താൽ മതി അല്ലാണ്ട് നമ്മള് നമ്മളെ ഇഷ്ട ത്തിന് കൊണ്ട് ചേർത്ത്ട്ടൊന്നും കാര്യമില്ല.
അതിപ്പത്തെ മക്കളെ കിട്ടൂല ഇപ്പൊ ഒരു ഡ്രസ്സ് ഇടുമ്പോ ഉം ഡ്രസ്സ് ഇടുമ്പോ നമ്മളെ ഇഷ്ടത്തിന് വാങ്ങീട്ട് കാര്യല്ല ഓക്ക് ഇഷ്ടണ്ടെങ്കിലേ ഇടൊള്ളൂ.
ആഹ് അതെ അതെ.
പണ്ടത്തെ മക്കളല്ല ഇപ്പ പണ്ടയ്ന് എന്നെങ്കിലൊക്കെല്ലേ ഓരോരോ കൂ ട്ടം ഡ്രസ്സ്ട്ടൊള്ളൂ.
അതേ
ഇപ്പം മാസാ മാസം ഡ്രസ്സ് ആണ് നമ്മുക്കെന്നെ തോന്ന അപ്പ അപ്പന്ന് ഓൺലൈൻ ഷോപ്പ പ്പിന്നല്ലേ.
അതെ അതെ. വേണന്നു പറയുമ്പോ അന്നേരം ചെയ്യുന്നു വീട്ടിലെത്തുന്നു അതെ കാലം ഉം.
ആ ഓളന്നെ ചോയ്ക്കലതാ. അതാ കൊണ്ടന്ന്‌ണോ കാക്ക കൊണ്ടോന്നോ ആള് ഇങ്ങനെ മുന്ന് വരുമ്പോ ഡ്രസ്സ് കൊണ്ടര്‌ന്ന കണ്ടിട്ട് കാക്കാ കൊണ്ടോന്നോ ആരോ കൊണ്ട ഒക്കെ വെര്ണാരിക്ക
ആഹ് ആഹ് ആഹ്.
പിന്നെ ഇഷ്ടല്ലാതെ പോയി തൊട്ടാ തന്നെ ഓഡ്രറെയ്ത്‌തിര്ക്കാ. പിന്നെ ഫുള്ള് യൂണിക്കോൺണ്ടായ് യൂണികോണ് അതല്ലാത്ത പറ്റൂല. അയ്ന്റെ കളറ് ആലവല്‌ ബാഗൊ ക്കെ അങ്ങൽത്തന്നെ വേണം പറഞ്ഞ് വാങ്ങിപ്പിച്ചതാ.
ആഹ് ആഹ് ആഹ് ആഹ്. ന്നാ പിന്നെ ആയിക്കോട്ടെ പിന്നെ വിളിക്കാ ശെരിയന്നാല്
ഓക്കെ ഓക്കെ